ആ ഇല്ലചേച്ച്യെ ഞാന് ചെറിയ ചെറിയ പണികളുണ്ട്
ആ ഞ ആ ബെല്ല ചപ്പോ വിചാരിച്ചു എന്ത എടുക്കാത്തെന്ന് അപ്പ ഞാൻ തെരക്കിലാവു ചാര്‌ച്ച്
ആ ആ കുട്ടികളൊന്ന് സ്കൂളില്ലത്തൊതെണ്ടേ
ഞൻ അവിടെക്ക് ഇപ്പൊ കുറച്ച ആൾക്കാര് കുറവാണ് അപ്പൊ ആൾക്കാർ എന്നെ മുന്നെങ്ങനെവിളിക്കായിട്ട് വിളിച്ചോക്കിയതാ
ആ അത് സാറില്ല ചേച്ചിന്റെ തെരക്കനുസരിച്ച് ഞാൻ ഏതാലും വീട്ടിലിക്കാണ് വ പ്പിന്ന എപ്പ വിളിച്ചാലും പ്രശ്നമൊന്നുമല്ല ജോലികളെ കൊറച്ച്ങ്ങട്ട് മ നീങ്ങുന്നുള്ളു
തേങ്ങനെ വിളിച്ചോക്കയ്നി മക്കള് കളി യ്കാവൂലെ തണലൊക്കെ ഉണ്ട വീട്ടിലൊക്കെ നിക്ക് ത്
ആ വല്യ കൊഴപ്പല്ല എന്നാലും ന കൊറച്ച് സമയ കഴിഞ്ഞാ നല്ല വെയില് ഇപ്പൊ കൊറച്ച് രൊക്കെ ക്കളിക്കാം
കളിക്കാല്ലെ മരങ്ങളില്യാത്തണ്ടാവുംല്ലേ മരങ്ങള ഇണ്ടോ വീട്ടില്
മരങ്ങള് കൊറച്ചൊക്കെ ഒരുപാടൊന്നും ഇല്ല ണ്ടായിരുന്നു ആദ്യ നല്ല തണലായിരുന്നു നല്ല തണുപ്പൂവായിരുന്നു ഇപ്പൊക്കെ വീടുമ്മേക്ക് ചായ്ന് മുറ്റം ഫുള്ള് അടുക്കാട്ടായിട്ടൊക്കെ
ആഹ് കൊറേ പോയിണ്ടാവല്ലേ
അപ്പൊ പിന്നെ വെയില് മുറ്റത്ത് വെയില് കിട്ടില്ല എന്നുള്ള പരാതിന്ന് വന്നു പക്ഷെ വെയില് കിട്ടല്ലോടങ്ങിയ പോ ചൂടെട്ത്തിട്ട് വീടനകത്ത് കടക്കാത്ത അവസ്ഥയായി നമക്ക് എന്തേ ആ സാധനങ്ങൾ എന്തേലൊക്ക ഒണക്കാട്ടാല് തുണികള ഉണങ്ങൂലേരുന്നു വെയിൽ മുറ്റത്തേക്ക് വരാത്തൊണ്ട് നിറച്ച് മര ളായതോണ്ട് അയ്നക്കെ വേണ്ടിപ്പോ അവിടെ ഇവ്‌ടെക്കെ മരങ്ങള് മുറിച്ചു വെക്കുമ്പോ ഇന്നിപ്പോ വീടിനകത്ത് കെടക്കൂലന്നുള്ള അവസ്ഥയാണ് മെന തല മണ്ണയ്ഞ
ആണ്ല്ലേ. എന്താണ് ഇവടെ ഞങ്ങക്ക് മരങ്ങളാദ്യം ണ്ടാര്ന്നില്ല ഇപ്പൊതെ വെ ട്ടി ഞങ്ങളെ വീട്ടിലേക്ക് മരൊന്ന് പെട്ടെന്ന് മുറിഞ്ഞപ്പോ ഫുള്ള് വെട്ടി പോയി
ആഹ് ആഹ് അപ്പ ഇനി വീട് പണി എടുക്കുമ്പൊക്കെ സ്ഥലം അങ്ങട്ടും ഇങ്ങട്ടും ട്ടും ശരിയാണെങ്കിലൊക്കെ ആദ്യം മരം മുറിച്ചാണ്ടല്ലേ ശരിയാ
ആഹ് അതാണ് ഫുള്ള് മരം മുറിക്കണം ഇപ്പ മരം മുറിച്ചിട്ടാണ് ഓരോര് ചെയ്തുണ്ടാക്കുന്നെ. എല്ലാതും ആഹ് എല്ലതും അങ്ങനെയാണല്ലൊ ഓരോന്നും ഓരോന്നും മുർച്ച് ഒഴിവാക്
ആ മരം മുറിച്ചതാ ഞമ്മക്ക് കത്തിക്കാള്ള വെറക കാര്യങ്ങളൊക്കെ അടുപ്പ് കത്തിക്കണോൽക്ക് കിട്ടും പിന്നെപ്പൊ ബാക്കിയൊക്കെ ആഹ് ആഹ് പിന്നെപ്പോ ബാക്ക്യോക്കെ പൈസ കൊട്ത്താ ആൾക്കാര് ട്ത്തോണ്ടവനാൾക്കാരുണ്ടല്ലോ വെറകിനാവശ്യ - ത്തിനുള്ളോലും മല്ലാതാവിഷ്യത്തിനുള്ളോലും ഇട്തൊണ്ടോ ഒക്കെ ചെയ്യും നല്ല ഉം നല്ല പൈസയാണ് മരത്തിനൊക്കെ പക്ഷെ പറഞ്ഞ ഇട്ട വരല്ലേ ചൂട് താങ്ങൂല ഉം പിന്നെ വീട് ഒന്നാകെ എ സി വെച്ച് നടക്കണം എന്നിട്ടും വലിയ കാര്യൊന്നുംല്ല ആ ഏ സീന്റെ ഫുള്ള് കറണ്ട് ബില്ല് അടക്കണ്ടേ?
രാ രാത്രി ഭയങ്കര ബുദ്ധിമുട്ട് വരുംഅല്ലേ
ആ രാത്രി ഏറെ ചൂടാണ് ഉ. ആ റോഡ് ന്റെ സൈഡും കൂടെ ആകുമ്പോൾ റോഡൊക്കെ അങ്ങട് ചൂടായിട്ട് അയിന്റെ ചൂട് മുയ്‌വനും രാത്രീലാണ്. റൂമിനകത്ത് കടക്കാൻ പറ്റൂല്ല റൂ റൂമിലൊക്കെ സീലിംഗിട്ടിരുന്നു സീലിംഗ് ഒക്കെ പൊളിച്ചിട്ടെക്ക്ണ്
ആണോ അത്രയ്ക്ക് ചൂടാവിടെ ങ്ങക്ക് ഏഹ് ഏ സി ഒക്കെ ഉണ്ടോ?
ഏ സി ഇല്ല നമ്മളത് ഫാനേ ഉള്ളു. അതാണ് ഒന്നാമത് ഏ സി ഒക്കെ ഉണ്ടെങ്കി പിന്നെ കൊറേക്കെ ഒന്ന് നമുക്ക് കൊറേക്കൊന്ന് നിർത്താം.
നിർത്ത ആഹ് അതാണ് എന്റ അമ്മോ മഴ പെയ്താ പിന്നേ സുഖാവൂലെ ല്ലേ കൊറേ
മഴ പെയ്താ സുഖാണ്
അല്ലെ അത്ര അങ്ങടെ ചൂട് തോന്നിക്കും. ക്കൂലല്ലേ
അത്ര ചോട് ഷെ നല്ല മഴ പെയ്യണം ചെറിയ മഴയൊന്നും പെയ്തിട്ട് കാര്യല്ല അപ്പൊ ചൂട് ഒന്നുകൂടെ കൂടെ ചെയ്യുള്ളൂ ഉം ആ ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമല്ലാത്ത കാലാവസ്ഥയാണല്ലോ രണ്ടു ദിവസം മഴയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം ചെറിയൊരു വെയില് അങ്ങനൊക്കെയാണ് അപ്പൊ വലിയ പ്രശ്നല്ല ഇല്ല
കൂടുതൽ മഴ പെയ്യാൻ പറ്റില്ല കൂടുതൽ വെയിലുണ്ട
വെയിലുണ്ടാവാൻ പാടില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് കൂടുതല് മഴ പെയ്തതാണ് മ മക്കളൊക്ക വീട്ടിനുള്ളിൽ തന്നെയാണ് ഫോണും മേലാണ് ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ ആ ഓർക്കും പ്രാന്ത ആ ആണ് പിന്നെ മഴ മഴത്ത് ഞമ്മള് കളിക്കാൻ അങ്ങനെ വിടൂല്ലല്ലോ അസുഖങ്ങളും കാര്യങ്ങളും
അസുഖങ്ങൾ ഉണ്ടാകുമ്പോ അതും ശരി തന്നെ ആണ് ആരും വിടുല എല്ലാരും ഓരോ ഇത് ഇങ്ങനെ കേക്കുന്നാണല്ലോ നമ്മള്
ഉം ദിവസം എന്തെല്ലാം അസുഖങ്ങള ഓരോന്ന് ഒ
ആഹ് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കേക്കും നമ്മള് വെള്ളം കൂടിയാലും പ്രശ്നമാണ് മരം കൂടിയാലും ഒക്കക്കെ ഓരോരോ ഓരോ ലിമിറ്റ് ഉണ്ട്ല്ലേ
ആ എല്ലാത്തിനുണ്ട് ഇപ്പൊ തന്നെ എവിടെയും വെ വെള്ള ത്തിന്റെ പ്രശ്നം വേനലായാ വെള്ളത്തിന്റെ പ്രശ്നമാണ് അതിപ്പം മരങ്ങളില്ലാത്ത കൊണ്ട് തന്നെയല്ലേ ഭൂമിന്റെ അടിക്ക് വെള്ള ന്റെ വേരും വേണമല്ലോ ഇവിടെക്കെ അടു എത്രങ്ങാനും പ്രദേശങ്ങളിൽ എത്രങ്ങാനും മ ആണ്ടായിരുന്നു അവിടൊക്ക പോയിരിക്കാൻ തന്നെ ഒരു സുഖമായിരുന്നു അപ്പോ ക്കെ വല്ല പാറപ്പുറത്ത് പോയിരിക്കണ പോലെയാണ് എവിടേം ഇരിക്കൂല വീടുകൾ ഉണ്ടാക്കാനും പിന്നെ ആ കൊറെക്ക ഉണ്ടാക്കാനൊക്കെ വേണ്ടിയാണ് മുറിച്ചിട്ടേ
ആണല്ലേ അയ്യോ അങ്ങനാവുമ്പോ ഭയങ്കര ബുദ്ധിമു
കാട് നിന്ന സ്ഥലം ആണെന്ന് ഒക്കെ ഇപ്പോ പറഞ്ഞ ആരും വിശ്വസിക്കൂല അത്രയും വെട്ടി മുറിച്ചിങ്ങാണ്ട് അവിടെ പിന്നെ കടകളും മുറികളുംന്ന് പറഞ്ഞാണ്ട് തൊർന്ന്ക്കണ്
ആണല്ലേ അ എന്താല്ലേ ഓരോർത്തർക്ക് ഓരോരോ ഇതൊന്നും എങ്കില് ഓരോ ചൂടും കാര്യക്കെ നോക്കുമ്പോ മരങ്ങൾ ഉണ്ട്ച്ച മരങ്ങൾ ഉണ്ട് കൊറെ ഇണ്ടായിന്ന് വീട്ടില് മരം
ആ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു കുറെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊരു വരുമാനമായിരുന്നു അന്നൊക്കെ ഇപ്പൊ പിന്നൊക്കെ വെട്ടി മുറിച്ചതുകൊണ്ടൊക്കെ കാണ അപ്പൊ വീട്ടിലെ ആവശ്യത്തിനുള്ള തേങ്ങ കട്ടും അതന്നെ കഷ്ടിയ ആ ആദ്യം കൊറേ ഉണ്ടായിുന്ന അപ്പൊ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എണ്ണക്കക്ക് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒക്ക വെട്ടി മുറിച്ചതുകൊണ്ട് വീടിന്റെ മേലേക്ക് വന്നാ പിന്നെപ്പോമുറിക്ക അല്ലാതെ പോവില്ലല്ലോ അല്ലാതെലല്ലോ
ആ എന്റെ അനിയത്തി ഒക്കെ തേങ്ങ വാങ്ങലാടോ തേങ്ങ ഇല്ലാഞ്ഞിട്ട്
ആ ഇവിടെ ഞങ്ങള് നാത്തൂമാരൊക്കെ അതേപോലെ പോകുമ്പോ കൊണ്ടപോകലാണ് ഇവിടുന്ന് എടുത്തോണ്ട് പോയിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ കൊടുക്ക അവിടെ ഇല്ല
ഇവിടെയില്ല ഒക്കെ മുറിച്ചോണ്ട് അപ്പ അയിന് നമ്മുക്ക് ക്ഷാമമായി.
ഉം ശ്യാമായി
ഓരോത്തർക്ക് ഓരോതന്നും പറയല്ല ഇപ്പ നമുക്ക് പോലെ ഇപ്പം റോഡ് പണി റോഡ് ഇവിടെയൊക്കെ ആക്കാൻ പറ്റുന്ന മരങ്ങള് മുറി മുറിക്കുന്നുണ്ട് ഞങ്ങളവിടൊക്കെ
ആ റോഡ് വീതി കൂ കൂട്ടാൻ വേണ്ടി
റിസിവ്ഡ് പെടിഎം പേയ്‌മെന്റ് ഓഫ് രൂപീസ് ട്വന്റി നമ്മ അവിടൊക്കെ വല്യ വല്യ മരങ്ങളായിരുന്നു ഉണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ മുറച്ച് ഒഴവാക്കിട്ടുണ്ട്
ഉം പണ്ടൊക്കെ റോഡ് സൈഡിൽ കൂടെ അതിന് വാതുക്കെ ഇങ്ങനെ നിക്കണ കാണാൻ തന്നെ
ആ അത് രസ പലെ കളർ പൂക്കളൊക്കെ ഉണ്ടാവുമ്പോല്ലേ. ആ നല്ല രസ. ഞങ്ങളിവിടെ ചേളാബി സ്ഥലമുണ്ട് അവിടെ വല്യയൊരു മരം ഉണ്ടായിരുന്നു. കൊറേ കിളികളൊ കണ്ട നേരം മരത്തുമല്ല അത് റോഡ് പണിക്ക് വേണ്ടി മുറിച്ചിട്ട് എത്ര കിളികളാണ് ചത്തോയതതെന്നറിയോ
ഉം ഒക്കെ അത് തന്നെയാണ് അതുപോലെ ഇവിടെ അമ്പല ഞങ്ങടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലുണ്ട് അപ്പ അതേ ഉള്ള ആകെ മറ്റ ആകെ വാഗമരം പൂത്ത് നൽക്കണ തന്നെ ഒരു രസായിരുന്നു അപ്പൊ ആക ഒരു മരണ്ടവിടെ നല്ല തണലായിരുന്നു അന്നൊക്കെ ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിക്കുകവാണെങ്കിലേ
ഉം നിക്കൂലായി മാരംണ്ടെങ്കിലല്ലെ ഒരുതൊള്ളൂട്ട തണുപ്പവും പിന്നെന്താ ഇടക്ക് ഇത് മഴയൊക്കെ വരുമ്പോഴാണ് പേടി ആട് ആടുന്ന ആ മരങ്ങളൊക്കെകുമ്പോ നമ്മുക്ക് എപ്പഴും പേടി തന്നെടോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൊക്കെ വെട്ടി പോക്കും ചെയ്യും പിന്നെ ചൂട് വെ
ആ വെട്ടിക്കളയല്ലാതെ അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ചിന്തി തണലിനെ കുറിച്ചും ചൂട് പറയണതിനെ കുറിച്ചും മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല വീട്ടിന്റെ ഉള്ളിൽ നമുക്ക് അ കഴിയണ്ടേ
അതാണ് ഇപ്പഴ ഇതലൊന്നും കഴിയൂല്ല മരങ്ങളുണ്ടായാച്ചാ മരങ്ങൾ ഉണ്ട് അറിയയും ചെയ്യ ഈ പൂക്കളൊക്കൊയുള്ള മരം ഉണ്ടായ നമുക്ക് പ്രത്യേകിച്ചൊരു രസം തോന്നും വെറുതേ വലിയ മരങ്ങൾ ഉണ്ടാക്കിട്ടു ആ അതൊക്കെ ഭയങ്കര വിഷമമാകും കായ് കായ്ക്കണ മരങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷമം പിന്നെ മക്കക്കൊക്കെ കളിക്കണമെങ്കിൽ മരങ്ങളൾ വേണം എന്നാ പിന്നെ തണലോട നിന്ന് കളിക്ക വെയിൽ യിൽ കൊള്ളാതെ
ആ ഉം പണ്ടൊക്കെ ഊഞ്ഞാലും കെട്ടാൻ ഇതിനൊക്കെയയിട്ട് വീട്ടിൻ്റെ എവിടേലും ആയിട്ട് ഒരു മരം ഉണ്ടായിരുന്നു
ഉണ്ടായിതു ഇപ്പൊ ഇപ്പ അര് ഊഞ്ഞാല് കെട്ടുവോ പണ്ടത്തെ ഊഞ്ഞാല് തന്നായിരുന്നു പോ ഇപ്പൊ ഫുൾ അകത്ത് കെട്ടുന്ന ആ ആ
ഒക്കെ വാങ്ങിക്കൊണ്ടൊര ഉം പൂന്തോട്ടം സെറ്റ് ചെയ്ത്ണ്ടൊക്കെ അങ്ങ് വെക്കല്ലേ ഊഞ്ഞാൽ അല്ലാതെ പണ്ടത്തെ മാതിരി മരത്തിൽ കെട്ടുന്ന ഊഞ്ഞാൽ
ഉം ഇപ്പൊ അങ്ങനത്തെ മരങ്ങളും ഇല്ല ഇപ്പൊക്കെ ചെറിയ മരങ്ങളാകുമ്പോ ഇതൊക്കെ വെട്ടി കിട്ടില്ല വലിയ മരങ്ങൾ ആകാൻ സമ്മതി കൂലല്ലോ ആരും ഒക്കെ ചെച്ചടിയമാരാവുമ്പോ കായ്ക്കണായാലും ചെച്ചതാക്കി വെറ്റ കയാലും വെട്ടി കളയല്ലേ ആൾക്കാർ എത്ര മരങ്ങൾ പിന്നെ അത് വേണ്ടവർക്ക് ഉപകാരം ഉണ്ടാവുന്നുള്ളു പിന്നെ
ഇപ്പൊ ഇന്ന എല്ലാരും മുറ്റം തന്നെ കട്ടടല്ലേ അപ്പൊ പിന്നെ അധികം പിന്നെ ഇങ്ങനെ എലോ കാര്യങ്ങളൊന്നും അടിച്ച് വാരാൻ നാർക്കും ടൈം ഇല്ലല്ലോ
ടൈമില്ല ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ടാണ് ഈ മണ്ണോലിപ്പും ഇതൊക്കെ ഉണ്ടായി വരുന്നത് അത വേരും മണ്ണില്ല ഒന്നുംല്ല യൊക്കെ ഇടിഞ്ഞു വീഴല്ലേ
ഉം ഇവിടൊക്കെ മഴ പെയ്താല് നന്നായിട്ട് വെള്ളം മറിയും മുറ്റത്ത് കൂടൊക്കെ ഒന്നും താണു പോവാത്തതുണ്ടേ ഒന്നായിട്ട് ഇങ്ങട്ട് കയറും
ഏ ഞങ്ങക്ക് പിന്നെ ഞങ്ങള വീടിന്റെ അടുത്ത് തോടൊക്കെണ്ട്
ആഹ് ഇവിടെ തോടൊക്കെ ഒണ്ട് പക്ഷെ തോടൊക്കെ മറിഞ്ഞിട്ട് ഇങ്ങ വര രും വള്ളം
ആണില്ലേ ചെ രസാണ് കാണുമ്പല്ലേ മരംണ്ടെങ്കി പിന്നൊക്കെ തടഞ്ഞു വെക്കുംന്നുള്ള ആഹ് അതാണ് പേടിയാവേം ചെയ്യും മക്കളക്ക ഒണ്ടാവമ്പോ ആഹ് ആന്നേ പറഞ്ഞിട്ട് കാര്യമില്ല ആ അതാണ് നമ്മുക്ക്‌ ഒരു പേടി തൊട്ടടുത്തന്നെയ
ആഹ് തൊട്ടടുത്ത് തന്നെയാണ്
ആണല്ലേ പക്ഷെ മഴക്കാലത്ത് രസാണ് കാണാനില്ലേ
കാണാൻ നല്ല രസം കുട്ടികക്ക് കളിക്കാനും ഒക്കെ നല്ല രസ സാണ്
രസാണ് മരങ്ങളുണ്ടാകുമ്പോ അതിനനുസരിച്ചു ഞമ്മക്ക് നിക്കൂ അതാണ് ഓരോതക്കും ഓരോരോ ഏഹ് ഇത് എന്താവാ
മരങ്ങളില്ലാത്തതുകൊണ്ടാണ് ന്നെയാണ് ഇപ്പോ ഇപ്പൊ പിന്നെ ചൂട് കൊറേക്കെ ഇപ്പൊ ഈ മഴ ഇങ്ങനെ പെയ്യ കൊണ്ട് കൊറെയോക്കെ മ് ഒരു ഇതാണ് ആക്കണ്ട്
ആഹ് ആക്കണ്ട് ചൂടന് ആ എടയ്ക്ക് മഴ പെയ്യും എടക്ക് മഴ പെയ്യ ല്ല അങ്ങനെ
പഷെ രണ്ടിസം അടുപ്പിച്ച് വെയിൽ കിട്ടിയാ കണക്കാ പിന്നെ എവിടുന്നാ ചൂട് വരുന്നേ ഇപ്പോ ഇതുവരെ പെയ്തെന്റെ യാതൊരു ഇതും ഇല്ല
അതാ അറിയില്ല മ്മള് പൊന്നെതും വരുന്നേതും മഴെന്റെ ഇത് ആയോണ്ട് ചൂടിന്റെ കാര്യ ആയൊണ്ട് മക്കളൊക്കെ ന്നിട്ട് കളിക്കാണോ ആഹ്
ഇപ്പോക്കെ അകത്തുകേറിക്കണ്
അത്ത് കേറിയോ ഇനിപ്പോ ഇതൊന്നും വേണ്ട ഇനി ഉച്ചയൊക്കെ ഭയ ങ്കര വെയിലാവൂല്ലേ
ആഹ് അപ്പ ഇനിപ്പോ എന്തേലൊക്കെ ചെയ്യണം അപ്പൊ പിന്നെ ചെറിയോലോക്കെ ഒറങ്ങും വല്യ യോലലെ ഉണ്ടാവോള്ളൂ സ്
ആഹ് ആഹ്
ഉമ് ഓല് പിന്നെ ഓലെ പരിപാടിയൊക്കെയിട്ട് അങ്ങനെ ആഹ് ആയിക്കോട്ടെ എന്നാ ശരി ആഹ് ശരി